ഏഹ്
ഓഹ്
ഹലോ കേൾക്കാൻ പറ്റണില്ലേ. ഹലോ ആ ഞാൻ ഓർ ത്ത് കേക്കാൻ പറ്റണില്ലേ ആ കേൾക്കാൻ പറ്റത്തില്ലേ. ആഹ് എന്നാ ഉണ്ട് വിശേഷൊക്കെ ഇപ്പൊ ഇല്ല വ ഇന്ന് ഉം പകലൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിലെങ്കിലും. ഏഹ് വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോ മുതല് മഴയൊന്നും ഇല്ലായിരുന്നു. എങ്കിലും വെയിലും ഇല്ല മഴയും ഇല്ലാ ത്തൊരു കാലാവസ്ഥയില്ലേ.
ആഹ്
ആഹ് വെയിലില്ലാത്തണ്ട് ചൂടില്ലല്ലേ ചൂട് കുറഞ്ഞു
അല്ലേ.
ആഹ് മഴക്കാറ് കേറിയ പോലെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അവിടെ മഴ ഉണ്ടായിരുന്നോ.
ഇവിടെ മഴയില്ല പക്ഷെ മഴക്കാറുണ്ട്.
ആഹ് ഇവിടെ അതൊക്കെ തന്നെയ. പക്ഷെ മഴ പെയ്യുമ്പോഴത്തേക്ക് നല്ല കാറ്റും. ഇടിയും മിന്നലൊക്കെ കുറവ. പക്ഷെ നല്ല കാറ്റ.
ആഹ കാറ്റുണ്ടല്ലേ ഇവിടെ കാറ്റും ഇല്ല. ഇട ഇടിയുല്ല.
ആഹ് ഇങ്ങോട്ടേക്ക് മഴ പെയഞ്ഞ് മരങ്ങളൊക്കെ കുറവായത് കൊണ്ടായിരിക്കണം കാറ്റുണ്ട്.
ആഹ് ആഹ് ആഹ്
നല്ല കാറ്റുണ്ട് പെയ്യുമ്പോഴത്തേക്ക് നല്ല കാറ്റ് വെളുപ്പിനെയൊക്കെ ചിലപ്പോം ഒന്നര. ഒന്നര രണ്ട് മണിയൊക്കെ ആവുമ്പോൾ നല്ല പോലെ ഇരിന്ന് പെയ്യുന്നത് കാണാം അപ്പം. ത്രീ ഉറക്കെണീക്കുമ്പോഴത്തേക്കും മഴയുടെ സൗണ്ട് കേട്ടിട്ട്. ട്ടൊന്ന് കണ്ണ് തുറക്കും അത്രയും നല്ല മഴയും സൗണ്ട.
ആഹ് ഇവിടെയും ഭയങ്കര ഒച്ച തന്നെ എന്താ ഇവിടെ ടെസ് വർക്ക് ചെയ്തിട്ടുണ്ടേ അപ്പൊ ഷീറ്റി ന്റെ മോളില് വെള്ളം വീഴ്മ്പോ പെട്ടെന്ന് ചാടി എണീക്കും.
ആഹ് ഇവിടെ അത് തന്നെയാണ്. ആ ശരിയാ പണിയെല്ലാം കഴിഞ്ഞോ?
ആഹ് പണിയെല്ലാ കഴിഞ്ഞു. ഞാനല്ല ഉമ്മാന്റെ പണിയെല്ലാ കഴിഞ്ഞു. ഉം എല്ലാ
ഞാനാ
പ്രസവ കഴിഞ്ഞ് ഇപ്പാ ഇരുവതായിട്ടോള്ളൂ.
ആഹ് അത്രേ ഉള്ളൂ അപ്പൊ റെസ്‌റ്റാണ് ഫുൾ റെസ്റ്റ്ടുത്താണപ്പൊ. ഇപ്പഴല്ലെ ഇപ്പഴല്ലെടുക്കാ പറ്റു. ചുമ്മാമാറ് നടുഒടി എൻ്റെ ഉമ്മ പറയുന്നെ മതിയോ ഞാൻ മടുത്തോന്നറയുന്നെ. അത്‌ വെളുപ്പിന് മുതലുള്ള പണിയല്ലേ.
ആഹ്
അവർക്ക് റെസ്റ്റില്ലല്ലോ.
അതെന്നെ
അതുകൊണ്ടാണ് പിന്നെ ഈ മഴക്കാലാവുമ്പഴ് ത്തേക്കും മക്കടെ തുണിം ഒണങ്ങൂല്ല. അതപ്പ ഭയങ്കര എല്ലാ അവർക്ക് പാട്.
ആഹ്
ആ ഒരുപാടേ ഒള്ളൂ. നമ്മക്കാട്ടിലും.
തീരെ ഒണങ്ങ്ണ്ല്ല ഇപ്പൊ കൊച്ചിന്റെതു മൂത്ര തുണിയക്കെ അകത്തോരട്ട് ഫാൻന്റെടിലേറ്ണത്.
ആഹ് അതാ ഏറ്റും പാട്. കൊച്ച് കടക്കുന്ന മുറിലിടാതിരുന്നാ മതി.
ആഹ് അതവിടില്ല. പക്ഷെ ഇവിടെ ഹാളിലും ഇക്കാക്കാട റൂമിൽക്കൊക്കേണ് അഴ കെട്ടിയേക്ക്ണ്.
അയെങ്കിലു കെട്ക്കുന്നർക്ക് നല്ല സുഖവാ. അയ്നാ ചൂടില്ലല്ലോ കൊഴമ്പക്കത്തേക്കുമ്പഴത്തേക്കു ചൂടാവുമ്പോം ഭയങ്കര പാടാ.
ആഹ്
ഇപ്പ മഴയായത് കൊണ്ട് എന്റെ ഒരു ഡെലിവറിയും ജൂണിലായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാ.
അതെന്താ മഴയാലും ഭയങ്കര താ?
ആഹ് ചൂടത്ത് ഭയങ്കരം ബുദ്ധിമുട്ടാ ചൂടത്ത് ഏഹ് പ്രസവിക്കുന്നവര് പറയും ഭയങ്കര ബുദ്ധിമുട്ട. കാരണം കൊഴമ്പിന് ഒന്നാമതെ ചൂടല്ലേ പിന്നെ നമ്മള് നല്ല ചൂടുവെള്ള ത്തിലല്ലേ കുളിക്കുന്നത്. നല്ല ചൂടെല്ലാം വാരി പൊ പൊത്തി പിടിക്കുഅല്ലേ.
അള്ളാഹ് ആഹ്
ആഹ് അന്നേരപ്പം ഭയങ്കരം പാടാ. ചൂടത്ത് ഭയങ്കര ആഹ് ഒന്ന് കെടക്കാൻ പോലും നമുക്ക് പറ്റ് പറ്റുല പൊള്ളുന്ന പോലെ പക്ഷേ എങ്കില്- മഴയത്ത് അങ്ങനെയല്ല നല്ല സുഖവാ കെടക്കുന്നവർക്ക്.
ആഹ് അപ്പൊ കൊഴപ്പുല്ലാല്ലേ
ആഹ് ഹാ ഒരു കൊഴപ്പോവില്ല നല്ല സുഖാ അതുപോൽ-
ഞാൻ ഇടും
ആഹ് ഫുഡൊക്കെ നന്നായി കഴിച്ചാ മതി. ഫുഡൊക്കെ കഴിച്ച് ചുമ്മാ റസ്റ്റ്ടുക്കാലോ ഇപ്പഴല്ലേ റസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ.
ഓഹ്
ഞാൻ അങ്ങനെ ഞാന് എനിക്ക് ചൂടത്തല്ലാഞ്ഞോണ്ട് എനി ക്കറിയാം നല്ല സുഖവാ പക്ഷെ കൊ കൊച്ചിന്റെ തുണി ഒണങ്ങൂല്ലാന്നേ ഒള്ളൂ.
ആഹ് ഞാന്‌ അവിടെ ഹാളിയിലൊക്കെ ഫാനിട്ടിട്ടാ രാത്രി കെട്ക്ക്ണേ.
നമ്മടെ നമ്മടെ കുളിയൊക്കെ- കഴിഞ്ഞ് കഴിഞ്ഞ നമ്മക്ക് നന്നായി കെടന്ന് ഒറങ്ങാം ഒരു സുഖം ഒണ്ടല്ലോ. അതുകൊണ്ട് ഇന്ന് ഒരു ഇത് ഒണ്ട്. ആഹ് എന്താ നിങ്ങക്ക് ഈ കൊഴമ്പും ഇതൊക്കെയില്ലേ പിന്നെ മറ്റേ കഷായം?
കഷായം, അരിഷ്ട്ടം ലേഹ്യം
ഡോക്ടറ് അതൊന്നു കഴിക്കല്ലന്നൊന്നും പറഞ്ഞില്ലേ?
ഇല്ലാ പ്രസവരക്ഷയൊക്കെ ചെയ്തോളാം പറഞ്ഞു.
ആഹ് ഇവുട്ത്തെ ഡോക്ടർമാരൊന്നു കഴിപ്പിക്കേല്ല. ആഹ് മറ്റേ അരഷ്‌ട്ടവും ലേഹ്യവും കഷ് ചായ ഒന്നും കഴിപ്പിക്കെലാ കൊഴമ്പ് തേച്ചോളാൻ പറയും പിന്നെ ബേക്കറി ഐറ്റംസ് ഒന്നും കഴിക്കരുതന്ന് പറയും കേക്ക്- കേക്ക് ഐറ്റംസ് എണ്ണയെ പൊരിച്ച സാധനങ്ങള് ബേക്കറി ഐറ്റംസ് ഒന്നും - കഴിക്കലന്ന് പറയും പിന്നെ നമ്മള്- വീട്ടില് വെക്കുന്ന എല്ലാ സർവ്വസഗതികളും കഴിച്ചോളാൻ പറയും വീട്ടിൽ ഉണ്ടാക്കുന്ന എല്ലാം
ഉം
എങ്കിലും പൊരിച്ചത് എണ്ണേല് പൊരിക്കുന്നത് ആഹ് ഒത്തിരി കഴിക്കരുതെന്ന് പറയും ഹലോ
ആഹ് കേക്കാനുള്ളായില്ലേ
ആഹ് ഇപ്പ കേക്കാം ആ അങ്ങനെയൊന്നും ഇല്ല അല്ലെ അവിടെ
ഇല്ല ഞാൻ പ്രസവിച്ച് പിറ്റേ ദിവസം തന്നെ ഡോക്ടർ റൂമില് വന്നായിരുന്നു
ആഹ്
ഡോക്ടർ റൂമി വന്നിട്ട് പറഞ് പ്രസവരക്ഷ എന്താന്ന് വെച്ചാ ചെയ്തോട്ടോ അതിനൊന്നും കൊഴപ്പമില്ല പറഞ്ഞു
അതെയല്ലോ ആഹ് ഇതൊന്ന് കൈ- കഴിക്കേല്ലായിരുന്നു ഒന്നും കഴിക്കണ്ട പിള്ളേർക്ക് കുഞ്ഞ് പിള്ളേർക്ക് നമ്മടെ - ആഹ് പാലല്ലേ കുടിക്കുന്നത് അപ്പൊ പിള്ളേർക്ക് ഇതാ ഭയങ്കര വയറിന് പിടിക്കേലാ വയറ്റീന്ന് വന്നു ഉടനെയുള്ള പിള്ളേർക്ക് ഇങ്ങനത്തെയൊക്കെ കൊടുക്കുമ്പോ ആ പാല് കൊടുക്കുമ്പോ - ഒരു ദി ഒരു ദിവസം നമ്മള് ആഹാ - കഴിച്ചിട്ട് കൊടുക്കുന്ന പാലിന്റെ എഫക്റ്റ് ആ പിള്ളേർക്ക് മാ- മാറണമെങ്കിൽ ഒരാഴ്ച പിടിക്കും മെന്ന്
ഏ പക്ഷെ ഇവിടെ അങ്ങനൊന്നും പറഞ്ഞില്ലാണ്ടോ കഴിച്ചോളാം-
അതുകൊണ്ട് ഒന്നും കഴിപ്പി- ലായിരുന്നു എങ്കിലും എന്റെ ഉമ്മച്ചി മറ്റേ ഉം - ഇത് ഏഹ് ഉലുവയും നട്ട് സും ഏഹ് തേങ്ങാപ്പാലും രാത്രി മറ്റ റ്റേ ഇത് ആ ഹ് എള്ളും ആഹ് പുഴു പിന്നെന്തായിന്നു ശർക്കര പറ്റത്തില്ല കരിപ്പെട്ടിയും ആ പിന്നെന്താ ശർക്കര കുറച്ച് പക്ഷെ അതി വ്യയാസം ഉണ്ട്ട്ടോ അതില് വ്യത്യാസണ്ട് ട്ടൊ ശർക്കര ഉരുണ്ടേ ല്ലേ ഇരിക്കുന്നെ കരിപ്പട്ടി ഒരു നമ്മുടെന്നാ പറയുന്നേ സെമി സർക്കിള് പോലെ ഇരിക്കും
അത് മനസിലാക്ക് ഉരു ന്നെ ശർക്കര പോലെ തന്നെയല്ലേ സാനം
ആഹ് ശർക്കര പോലെയാ പക്ഷെ ടേസ്റ്റും വ്യത്യാസണ്ട് ഏഹ് ശർക്കരക്ക് നല്ല ഇച്ചിരി കൂടെ കഴിക്കാൻ തോന്നുന്നു ടെസ്റ്റ് കരിപ്പട്ടി അത്രയും വലിയ സുഖമൊന്നുല്ല. പിന്നെ മരുന്നല്ലേ കഴിച്ചല്ലേ പറ്റത്തുള്ളൂ അത് കൊണ്ട് കഴിക്കും
ആഹ് അപ്പൊ അല്ല ഉല് വ ഇടുമ്പോ കൈ പ്പ് ഉണ്ടാവില്ലേ വെച്ചാല് അവിടന്ന് വന്ന ചെലപ്പം കാറ് കൊട്ത്തയക്കും
പ്രസവിച്ച് കെടക്കുന്നവർക്ക് നടുവേദന ഒന്നും ഉണ്ടാകാതിരിക്കാന് ഏറ്റവും നല്ല സാധനം
ആഹ് ഞങ്ങ ഇവിടെ മറ്റേ ഇതില്ലേ കർക്കിടകം
ആഹ് കർക്കിടക കഞ്ഞിയോ
കർക്കിടകാവുമ്പോ ഞങ്ങ ഉലു ഉണ്ടാന്ന്ണ്ടൊരു സാധനം ഉണ്ടാക്കും
അതെയോ ആഹ് ഇത് ഉലുവെല്ലാം ഇട്ട് ഇിച്ചിരി ഉലുവ കൂടുതൽ ഇടണം പിന്നെ ഉള്ളി ഇടുട്ടോ ചെറുള്ളില്ലേ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ ലേഹ്യവാക്കി ആഹ് കഴിക്കാൻ നമ്മൾ അല്ലാതെ അങ്ങാടി മരുന്നുകടെന്ന് വാങ്ങുന്ന ലേഹ്യം കഴി ക്കാൻ ഭങ്കര ബുദ്ധിമുട്ടാ ഇത് അ ത്ത്രയും ബുദ്ധിമുട്ടില്ല കഴിക്കാൻ
ആണോ എന്നാ ഒന്ന് വാട്സപ്പിൽ അയച്ചിട്ടേര്
അത് ഇത് നല്ലതാട്ടോ ഈ ലേഹ്യം നല്ലതാ അല്ലാത പ്രസവം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് കഴി ക്കാം നല്ലതാ ശരീരത്തിന് നല്ലതാ കാരണം ആഹ് എള്ള് എള്ള് നല്ലതാ ബ്ലഡ് ഉണ്ടാകാൻ നല്ലേ ഈപ്പം പ്രസവം കഴിഞ് കഴിയുമ്പോം കുറേ ബ്ലഡ് പോകലൂ നമ്മുടെ ഈ ഒമ്പത് മാസം പെരീഡ്സ് ഇല്ലാതെരുന്നി അതെല്ലാം കൂടെ ഒറ്റടിക്കല്ലേ ഈ പോകുന്നത്
ആഹ്‌ എന്റേതാ
ഉം അതുകൊണ്ട് അതിനൊക്കെ നല്ലതാ
ഉം ഭയങ്കര ബുദ്ധിമുട്ട ഈ തളർന്നു പോവുന്നേ
ആശുപത്രിന്ന് ടോണിക്ക് തരൂല്ലേ ബ്ലഡ് ഉണ്ടാകാനെ പറഞ്ഞ് പ്രസവം കഴിയുമ്പോ
അത് ഭയങ്കര ഒരു കയ്പ്പ് കയ് പ്പല്ല ടോണിക്കല്ലേ അയണല്ലേ അതൊണ്ട് അയൺ
ആഹ് ഇംഗ്ലീഷ് മരുന്നിന്റെ ചൊക
ആഹ് അത് ശരിയാ ഭയങ്കര പാടാ പക്ഷെ അതിനെക്കാളും നല്ലതെന്നെ എന്റെ ഉമ്മച്ചി പറയുന്നത് ശരിയാട്ടോ അതിനെ കള്ളു നല്ലതാ അത് ചേർക്കണ്ട ഒരളവുണ്ട് കേട്ടോ ഇത് ഇത് ഓരോ ഐറ്റംസ് ഇത്ര വേണം ഇത്ര വെച്ച് വേണം ഉലുവ കൂടിപ്പോയാൽ കഴിക്കും പൊ ഒത്തിരിയായ പക്ഷെ സാധനം നല്ലതാ നമ്മള് പക്ഷെ വായി വെച്ചു കഴിക്കൂല്ല എന്നേ ഉള്ളൂ നമ്മുക്ക് വയ്യൊലോ വായിലോട്ട് വെക്കണ്ടേ
അത് വെക്കണം ടേസ്റ്റ് ഇല്ലെങ്കിൽ ചീറ്റലോ ടും ഉമ്മാനെ ഉമ്മ ചോറും കറിയൊക്കെണ്ടായി തന്റെ ലിപ്പൊ കറക്ക് എന്തേലുമൊക്കെ കുറവുണ്ടാവോലോ ഒന്നിലെ തക്കാളിണ്ടാവൂല വീട്ടിലൊക്കെ അപ്പൊ എന്തെങ്കിലും കുറഞ്ഞ്കഞ്ഞാ ടേസ്റ്റ് കുറഞ്ഞടെ ഞാൻ അയില് ഇണ്ടാക്കിയല് ഉമ്മാനെ പോല് ചീത്തയ ഇണ്ടാക്കി ഇണ്ടാക്കി ഇണ്ടാക്കി തലക്കിത്തനമ്പാടായാന്ന് ചോദിച്ചു
ഇത് എനിക്ക അങ്ങനെയൊന്നുംല്ല ഞാൻ ഉമ്മച്ചിട്ട് പറയ് എല്ലാ ജോലിയെല്ലാം ചെയ്ത് അടുത്തിരിക്കുന്നല്ലേ എനിക്കൊരുമൊ മുട്ട പൊരിച്ച് ചോറ്ന്നാൽ മതിട്ടോ, വേറെന്നും വേണ്ട എന്ന് ഞാൻപറയും
അതങ്ങെ അത് ഞങ്ങളും കഴിക്കും. പക്ഷെ ഉണ്ടാക്കണ സാധനം മര്യാദയ്ക്ക് ഉണ്ടാക്കണം.
ആഹ് ഇത്എന്ത് ഉണ്ടാക്കി തന്നാലും ആ അതൊക്കെ മതി കൊഴപ്പില്ല ആന്ന് പറയും എന്റെ ആങ്ങള ഇച്ചിരി ഉും നോകു ക്കിട്ട്പറയും ഓ അത്കൊള്ളൂല ഇതിന്റെ ടേസ്റ്റ്ഇല്ല. ഇത് അവിടുത്തെ കടയിന്ന്കഴിച്ചുനല്ല ടേസ്റ്റ്ആയി എന്ന് പറയുമ്പോൾ ഞാൻ പറയും. ആഹാരത്തിന് ഒരിക്കലും കുറ്റം പറയരുത്. അതുകൊണ്ട് വേണമെങ്കിൽ ഇരുന്ന് കഴിച്ചിട്ട് എഴ്നെട്ട് പോകാൻപറയും
നമ്മുക്ക് ചെയ്യുന്നതിന്റെ പാട് നമ്മക്കല്ലേ അറിയത്തുള്ളൂ
അതെ തെ പക്ഷെ അട്ക്കളയിലെ പണിയെട്ക്കണതും ബുദ്ധിമുട്ടാണ്.
ആഹ് പിന്നെ ഇപ്പോ നമ്മള അടുക്കളക്കറി ചെയ്യുന്നത കൊണ്ട് നമുക്കറിയാം അവര് കയറി ചെയ്യുന്നതും നമ്മുക്ക് എത്തിക്കുമ്പോഴത്തേക്ക് എന്ത അപ്പൊ നമ്മള് കുറ്റം പറയുമ്പോ അവർക്ക് ഭയങ്കര സങ്കടം ആവത്തില്ലേ?
അതന്നെ അത് നേരംവെള്ത്ത് അന്ത്യ ആകുന്നവരെയും പണിയെടുത്തിട്ട് പിന്നെആകുറ്റ് കുറ്റം പരയുമ്പോ ഈ നല്ലതാന്ന് പറഞ്ഞാല് ഒരു സന്തോഷം ഉണ്ടാവും അതന്നെ അതാണ് ഏറ്റവും വല്യ ഇഷ്
ഒരു തുള്ളി പൈസ ഇല്ലാത്തതാണ് എങ്കിൽ നേരം വിളക്കുന്നതിന് മുമ്പേ എണീറ്റ് എല്ലാം ചെയ്യണം മക്കട കാര്യം ചെയ്യണം, കെട്ടീന്റെ കാര്യം ചെയ്യണം, വീട്ടില കാര്യം ചെയ്യണം, എല്ലാം ചെയ്യണം. എങ്കിലും കുലിയില്ല. അപ്പോപിന്നെ കുറ്റംകുടി പറഞ്ഞ് കഴിമ്പതേക്ക് നമുക്ക് സങ്കടം അല്ലേ
അത് ശെരിയാ സങ്കടാവും ഹും ഹും
കടയത്തെ കാര്യംന്ന് പറയരുത് കടയിൽ പൈസ കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് അവിടിം ചെയ്യ സാധനങ്ങള് ചേർത്ത് വര്തേ അതേ പോലെ
പിന്നെ അവർക്ക് കച്ചവടവും വേണം
ആഹ് പിന്നെ ശരിയല്ലേ അപ്പൊ അവര് അതിനനുസരിച്ചൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഐറ്റംസ് എല്ലാം ചേർക്കും അങ്ങനെ ആഹ് അവര് അവർക്ക് കച്ചവടത്തിൽ കച്ചവടം പിടിക്കാണ്ട് ഇനിയും ഒരു കസ്റ്റമർ ഇനിയും ഇന്ന് കഴിച്ചിട്ട പിന്നെം നാളെയും വരണം, ആഹ് നാളെയും വരണം, അല്ലെ നാളത്തെ കഴിഞ്ഞും വരണം, ആഹ് നളത്തെഴിഞ്ഞും വരണം എന്ന് പറഞ്ഞ് നമ്മുടെ വയറിനത് കേടാ പക്ഷെ നമ്മൾയറുന്നില്ല ടെസ്റ്റ് സ്റ്റ് നമ്മള് പിന്നേം പിന്നേം പോയി കഴിക്കും അങ്ങനെയള്ളു ഒന്ന് അത്രയേ ഉള്ളൂ പക്ഷെ ഈ അരസ്റ്റോ ലേഹൊക്കെ കഴിക്കാൻ പാടാ
ഹലോ? വേറൊരുകോള് വര്ണ് ണ്ട്ട്ടാ ശെരിയെന്നാ
ആഹ് ഓക്കെ എന്നാ
ആഹ് ആഹ്